ഹലോ
ഹലോ
ആഹ്, എന്തൊക്കെ വർത്താനം
ആഹ് നല്ല വർത്താനം.
ഹ്മ്മ്
മ്
കുട്ടിയോളൊക്കെ വന്നില്ലേ
ആ കുട്ടികളൊക്കെ വന്നു മ് എന്തൊക്കെയുണ്ട് വിശേഷം
വിശേഷം സുഖം
മ് ഫുഡ് രണ്ട്‌നേരത്തതിന് ഉണ്ടാക്കലാ ചപ്പാത്തി രാത്രി
അല്ല ചപ്പാത്തിയൊന്നല്ല ചോറന്നെ ഇവടെ ചോറ് വാണം
ഹ്മ്മ്
റ്റ്ന്നാ ആർക്കും പറ്റൂല ഒക്കെ ചോറിന്റെ ആൾക്കാര ഹ്മ്മ് പിന്നെ ഇപ്പൊ കൊറ ആയില്ലേ അവവിടെ വിളിച്ചിട്ട് ട്ട്
ആ കൊറേആയി ഉം
ഞാനിങ്ങനെ വെറുതെര്ന്നപ്പളെയ് വ ഡേ നമ്മള് സ്കൂൾക്ക് പോയിന്നതും കൾ ച്ചിനലത്ങ്ങനെ ആലോച്ചൊക്കേയ്രുന്നു ഓർക്കേനു
ആ
ആ ഇപ്പത്തെ കുട്ട്യാക്കേയ് കളിയൊന്നും അറീലല്ലോ ഉം നല്ല രസേനു
ഉം ഇപ്പത്തെ കുട്ട്യാളൈന് ഫോണ്മ്മലല്ലേ പൊർത്തെർങ്ങൂലല്ലോ കുട്ട്യാള് അവര്ക് ഫോൺ മതിയല്ലോ
ഉം പണ്ട് നമ്മള് കൾച്ചീന ആ കൊത്തക്കല്ലും
പിന്നെ അതും അല്ല ഇപ്പ സ്കൂക്കൊക്കെ എല്ലാ കുട്ടികള വണ്ടിയിലല്ലേ പോവാ അതൊക്കെ നമ്മൾ നടന്നല്ലേ പോയിന് ഉ
ഞമ്മുടെ അടുത്ത ആ സ്കൂൾക്ക് നമ്മള് നടന്നന്ന് എത്രാനും ദൂരം പോകേണ്ടിനല്ലേ എത്രാനും കുട്ടികൾണ്ടാവും നല്ല രസേനല്ലേ എല്ലാരും വാട് അവിടെങ്ങനെ ഒരുമിച്ച് നടന്നു പോയനൊ ഒരു കാലംല്ലേ
ഉം എത്രോ ചെറിയ കുട്ടിയായിരുന്നു മുതലേ നടന്ന പോയിന് ഇപ്പൊ ഇന്റെ മകനൊക്കെ ഇവിടുന്ന് കൊർ റച്ച് ദൂരള്ളൂ പിന്നെ ബസ്നാ പോവല് അപ്പോ നടക്കുമ്പോത്തന് ഞാൻ കൊയങ്ങി ൻക്ക് വജ ഇന്നെ എടുത്ത് കൊണ്ടോവോ തൊക്കെ പറഞ്ഞോണ്ടാണ്
ആഹ് അതന്നെ
ആ സ്ഥാനത്ത് നമ്മളൊക്കെ എത്രങ്ങാനും നടന്നാ പോയിനത് ബാഗും കിറ്റും എല്ലാതും പിടിച്ച കണ്ട്
ഉം കുറെ ദൂരം പോകാനുണ്ടായില്ലേ നമ്മള സ്കൂൾക്കൊക്കെ അന്ന് ഇപ്പൊ അങ്ങനെയൊക്കെ നടന്നാ പോകണന്ന് കേട്ടെ തന്നെ ആരും പോകൂല അങ്ങനത്തെ സ്കൂൾ തന്നെ ആക്കൂല അല്ലെങ്കിൽ പിന്നെ വണ്ടി ആക്കും അത്രയും ദൂരം പോയിക്കാണ്ടൊക്കെ പിന്നെ നമ്മളെ കളിച്ചനെ കളിയാളൊക്കെ എന്തോര് രസേയ്ന്നു നമ്മള് വള്ളിച്ചാട്ടൊക്കെ കളിച്ചിരുന്നില്ലേ റോട്ട് ട്ടിലൊക്കെ
ആ കൾച്ചീന്നു
ഉം രണ്ട് സൈഡിലും പിടിച്ചാണ്ട് കുറെേ കുട് കുട്ട്യാളൊപ്പം ചാടിയാണ്ട് നല്ല രസ്സള്ളെ കളിയല്ലേ അതേമാരി കൊത്ത ത്തക്കല്ല് പിന്നെ സോപ്പും കൂട് പോൽ ക്കിയാണ്ട് അത് ണ്ടായിൻല്ലോ കളി പിന്നെ അങ്ങനെ കുറേ കാൽത്ത് ത്തെ കുട്ട്യാക്ക് അതൊക്കെ പറഞ്ഞാലേയ് ഓൽക്ക് അത്ഭുതാണ് ഓൽക്ക് ഒരു കളി അറിയില്ലപ്പൊ ഇപ്പ ആ ഇപ്പോ സ്കൂള്ട്ട് വരാ ഫോണെട്ക്കാ കടക്കോളം ഫോണാണ് നീച്ച് ച്ചിട്ടും ഫോണാണ തന്നെയല്ലേ ഓര്ക്ക് പരിപാടി
ഉം പിന്നെ അയൽവസിയാളേറ്റ് അ അയ്ല് വക്കത്ത്ള്ള കുട്ട്യാളാലൊന്നും ഓര്ക്ക് അറില്ല പ്പം പിന്നെ മലകളൊന്നും ഇല്ല ഇപ്പൊ വീടിന്റെ മുറ്റത്ത് തന്നെ റോഡാണ് കോട്ട് കൂടെ എപ്പളും വണ്ടി വരും അപ്പൊ പിന്നെ അങ്ങെ നമ്മ തന്നെ പുറത്തക്ക് ഇടൂല ട്ട്യാളെ
ആ
ണ്ടന്ന് പറഞ്ഞ അങ്ങനെല്ലേ നിറച്ചു കുന്നാളും മരങ്ങളും അങ്ങനൊക്കെല്ലനൊ
ആ അതന്നെ ഞമ്മൾ അവിടുത്തെ മലയിലൊക്കെ പോയി കളിച്ചിട്ടില്ലേ നമ്മള്
മ്
ചോറും കൂട്ടാനും കളിച്ചീനും അവിടെ മലയിൽ പോയി കളിച്ചീനും ഉം ഫുട്ബോള് ഒക്കെ ഇണ്ടായിനിയല്ലോ അന്ന് ല്ലെ ആവിടാ ഗ്രാ ണ്ടും ഫുട്ബോൾ ഇപ്പൊ അങ്ങനെ കളിയൊന്നും ഇല്ലല്ലോ പ അയിൻ സ്ഥലുല്ല കു കുട്ട്യാക് കൽച്ച മാത്രം സ്ഥലമല്ല
ഉം
പിന്നെ വളപ്പൊട്ട് പെറക്ക്യാണ്ട് അത്കഴിച്ചീനു ലെ
പിന്നിടോയി അത് കളിച്ചീനി
ആ പിന്നിട്ടൊയി കളിച്ചീനും സാറ്റ് കൊക്ക് ഇപ്പത്തെ കുട്ടികക്കെ സാ കുട്ടികളയൊക്കെണ്ട് പക്ഷേ ഇപ്പോര് കാ പേരന്നെയില്ലല്ലോ സാറ്റ് കളിയാണെ നമ്മള് പറയും. ഇപ്പൊ ഹൈഡ് ആൻ്റ് സീക്ക്ന്നല്ലേ പറയാ അത് അതെന്നെ പറഞ്ഞാൽ കുട്ടിയക്ക് അറിയൂല ഇപ്പോൾ എൻ്റെ കുട്ടികൾക്കൊക്കെ ഞാനിങ്ങനെ പണ്ട് ഞങ്ങളങ്ങനെ കളിച്ചീനു അന്നൊക്കെ പറയുംമ്പേ ഓര് പറയും. ഏയ് നിങ്ങളങ്ങനെ കളിച്ചിട്ടൊന്നും ഉണ്ടാവില്ല അന്ന് നമുക്ക് ഫോണില്ലല്ലോ ഏ ഞാൻ തന്നെ ച്ച് കൊറേ കഴിഞ്ഞിട്ടാണ് എൻ്റെ മുകൾ മകൾ ഇണ്ടായിട്ടാണ് ഒരു ഫോണ്കിട്ടി ടച്ച് ഫോണൊക്കെ കിട്ടിയിരിക്കണത് പിന്നെ ഫോണാ മറ്റേ മറ്റേ അന്നൊക്കെ സ്വിച്ച് ഫോണ് അല്ലേനു
ആ
ഉം പിന്നെ ഇപ്പത്തെ കുട്ടികൾക്കൊന്നും അടുത്ത് ഇരിക്കണവരെതന്നെ അറിയില്ലുണ്ടാവില്ല വേണമെങ്കി അങ്ങോട്ടും ഇങ്ങോട്ടുംന്നും പരിതില്ലാത്തുകൊണ്ട്
ഉം ശരി
ചെറിയന്നൊപ്പെല്ലല്ലോ ഒക്കെ അവനാൻ അവ നാന്റെ കാര്യം മാത്രം പിന്നെ നമ്മള് പിന്നെ സ് കൂളന്ന് പിന്നെ മുട്ടായികളൊക്കെ മേടിചിനത്തെ അള്ളാ പണ്ടുണ്ടായില്ലേ മറ്റേ പുളിയ അച്ചാറും മറ്റേ അങ്ങത്തെ പൊടി അച്ചാറും അങ്ങനെ അച്ചാറാളൊക്കെല്ലേ
ഉം നല്ല രസായ്നി
ആഹ് ഇപ്പ അങ്ങത്തെ അച്ചാറാളും ഇല്ല പിന്നെ ഇണ്ടങ്കിതന്നെ വേട്ച്ച്ന്നാനും പറ്റൂല്ല
അയിന് അങ്ങനത്തെ മിഠായികളൊന്നും പറ്റൂല, ഇപ്പൊ വേറെ എന്തൊക്കെയല് ചേർക്കല്ലേ.
ആഹ് അതെന്നെ. പണ്ടത്തെ കാലം അല്ലല്ലോ. നല്ല രസായിനു. പിന്നെ സ്കൂ പോകുമ്പോഴും സ്കൂൾ വിട്ട് വന്നാലും, ഇപ്പം സമയമില്ലല്ലോ കുട്ടികൾക്ക് കളിച്ചാൻ സമയമില്ലല്ലോ. ഇപ്പൊ ചെ ചെലാ കുട്ടികൾക്ക് പിന്നെ. ട്യൂഷനും കാര്യങ്ങളും അങ്ങനെ. ഫുൾ ടൈം കട. കോളം പഠിപ്പ് അങ്ങനെ ചിലവരുവാണെങ്കിൽ വെറും ഫോൺ മേലും. ആരെ ക്കും ഒന്ന് സമയം വലിയവർക്ക് തന്നെ ഇപ്പൊ സമയം ഇല്ല. വലിയ വലിയ ഫുള്ള് ഫോൺ കൂടെല്ലേ
ഉം
ഇപ്പൊ പിന്നെ നേരിട്ട് കാണുമ്പോൾ തൊട്ടടുത്തുള്ള പേരേക്ക് അവിടെ പണ്ടൊക്കെ അവിടെ പോയി പറഞ്ഞിരുന്നത് ഇപ്പോൾ ഇവിന്ന് അങ്ങോട്ട് വിളിച്ചാ. പിന്നെ ഇങ്ങനെ എന്താ വർത്താ ചേദിച്ചാൽ അങ്ങട്ട് വിളിച്ചണ്ടെ അവസ്ഥ ഇപ്പം നടക്കാനും കൂടി ആരിക്കും വെജജ ഒക്കെ അവനാന് അവനാന് കാര്യമായിട്ട് അങ്ങനെ ഇരിക്ക
ആഹ്
കാലം പോയ പോക്കെ ആ പണ്ടത്തെൊക്കെ കാലം തിരിച്ച് കിട്ടൂലല്ലോ ഞാൻ ഇൻഞ്ചേ കുട്ടിആളോട് എപ്പളും പറയും ഒൽക്ക് ഇവിടുന്ന് കുറച്ചെണ്ണം ഒരു വരമ്പാണ് ഞങ്ങളുടെ പേരേക്ക് റോഡ് ഇല്ല ന്നന്ന് എന്നാലും അതൊന്നും പോകാമില്ല റോഡ് സൈഡിൽ തന്നെ പിന്നെ റോഡ് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് പോന്നാൽ മതി ഞങ്ങളുടെ പെരീക്ക് എന്നിട്ട് ഇഞ്ച് മകളൊക്കെ ബാഗ് ഇ ഇട്ട് പോകുമ്പോ പറിം കൊയങ്ങി ഇത്രയും ദൂരം നടന്ന് കെയങ്ങി പിന്നെ കെതിടാണ് ആണ്ട് ഓള് പറിം അപ്പം ഞാൻ പറയാ ഓളോട് പണ്ടെക്കെ ഞങ്ങൾ സ് സ്കൂൾക്ക് പോയിനെത് ആലോചിച്ചാൽ എത്രങ്ങാനും നടന്നിട്ട് സ്കൂൾ പൊയ്നിയത് ഒരു ലോഡ് ബുക്കും ഉണ്ടാവും മയയൊക്കെ പെയ്താൽ എന്തൊരു കതിയടായ്നു ഏഹ് പിന്നെ കോലൊക്കെ സ്കൂൾ ബസ്സിലാണ് ഞമ്മളൊക്കെ ലൈൻ ബസ്സില് അലൈയ്നെ പോയിനത് ലൈൻ ബസില് കുത്തിത്തിരിക്കാണ്ട്
ഉം ശരി
എല്ലാ കുട്ടികളെയും കയറ്റൂല്ല അങ്ങനൊക്കെ അല്ലനോ ലൈൻ ബസിന്റെ അവസ്ഥ ഇച്ചനെ എത്രയും വട്ടം പിന്നെ കയറാതെ കുട്ടികളെ കുറച്ച് കുട്ടികളെ കയറ്റിയാണ്ട് ഉന്തി തള്ളും പുറത്തേക്കാക്കും ബസ്സ് കയറാനയക്കാതെ അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിക്കണ് അതൊക്കെ ഓരോട് പറയുമ്പോ ഒര് ഇക്കത് വാല്ലി അത്ഭുതണിപ്പോ അങ്ങനെയൊക്കെനന്ന് പറയുമ്പോള് ക്ക് ഇപ്പ പത്ത തെർക്ക് പിന്നെ ബുധിമുട്ട് ട്ടാണ് എന്നാ പറയാ
ഉ ഓലക്കയുന്ന പോലത്തിന് സിസ്സം ക്ക മാറി
ആഹ സിസ്റ്റ ഒക്കെ മാറി
ഉം ആദ്യം ഇങ്ങനെ അഞ്ചാം വയസ്ലൊക്കെ സ്കൂൾ ചേർത്തിനത് ഇപ്പ എന്താ മൂന്ന് വയസാകുമ്പോ തന്നെ എൽ കെ ജിയിലും യു കെ ജിയിലോ കൊണ്ട് ചേർക്കല്ലേ കുട്ടിക കളിക്കാനൊന്നും ന്നല്ലല്ലോ റ്റ ഭാരം ഇട്ട് കൊടുക്കുക എന്നല്ലാതെ ഇറ്റങ്ങൾകൊന്ന് സന്തോഷത്തോടെ കളിക്ക ചെരി അദ്യ ആറ് വയസ്സ് ഏഴ് വയസ്ല്ല ചേർക്കണോ ലിണ്ടായിനി
ആഹ നമ്മളൊരു അടുത്തൊരു കുട്ടീ ഏ വയസ്സ ചെർത്ത്ക്കണത് ആ കുട്ടി കൊറെ കാല അംഗവാടി പോയിനല്ലോ എന്നിട്ട് പിന്നെല്ലേ അയനെ സ്കൂളിലക്കെ ചേർത്ത് ത് ആ കുട്ടി ഏഴാം വയസ്സിലാണ് ആ കുട്ടീനൊക്കെ സ്കൂളിൽ ചേർത്തിരുന്നത് അങ്ങനൊക്കെയല്ലേനു പണ്ടത്തെ കാലത്ത് ഇപ്പൊ ഈ കുട്ടൻ പറഞ്ഞമാരി കുട്ടികക്ക് കളിചാനൊന്നിനും സമയില്ല
ഉം
യുല്ല സൗകര്യം കുറഞ്ഞില്ലേ ഇപ്പോ
ഉമ് അടുത്തട്ത്ത് വീടാണ് മലകളില്ല കുന്നുകളില്ല അന്നൊന്നുല്ല മ് ഒന്ന് വള്ളത്ത് കെറങ്ങാ അങ്ങ് നീന്താം ഒ ഇന്നറിയാല് അപ്പേ
ഉം ഉം പിന്നെ എപ്പഴ മമ്മള് ഇപ്പോ അയിനായിട്ട് സ്വിമ്മിംഗ് പൂൾ കൊണ്ടോണം ല്ലേ അപ്പോ ഇപ്പ് പിന്നെ അത്യാവശ്യം റിച്ച് ആയ കു കുട്ടികള അങ്ങനെ സിമിംപൂൾ
ഉം ഓലെ പറഞ്ഞിട്ട് കാര്യോല്ലല്ലോ ഓല് കാല് എങ്ങനെയാണ് നമ്മള അങ്ങനെ ആയത് നമ്മളെ കാലം അങ്ങനെ ആയതുകൊണ്ടാണ് ഓല് നമ്മള കാലത്ത് ജനിച്ചുകയാണെങ്കിൽ ഓലും അങ്ങനെ
ആഹ് ഇപ്പൊ ഇങ്ങനെ തല നമ്മളോട് പറഞ്ഞ ചാക മാറ്റങ്ങളല്ല ഇപ്പൊ പണ്ടത്തൊക്കെ പറഞ്ഞാലും കുട്ടിക്ക് എന്തോ ഒരു അത്ഭുതകഥ കേൾക്കണ പോലെയാണ്. പിന്നെ നമ്മൾ അങ്ങനെ എന്നൊക്കെ പറഞ്ഞാലും ഓൽക്ക് ഭയങ്കര അത്ഭുതമാണ് പ്പോളങ്ങും പറഞ്ഞോടുക്കയ പണ്ട നമ്മൾ കഴി സ്കൂളിൽക്ക് പോയിനതും ചോറ്കയിച്ചാൻ പോയിനതും പണ്ടൊക്കെണ്ട എല്ലാം സ്കൂള നി ഒരു പിൻ പിൻമ്പ പോകല്
ഉം ഉം ണ്ടായിനി ബാക്കി ക്കിലത് വീട്ട കൊണ്ടും
ആ നല്ല രസേന്നല്ലോല്ലേ
ഉ ബാക്കി വീട്ടിൽ കൊണ്ടുവരാനും ഉണ്ടാവും കൊറച്ച് സ്കൂളിൽ നി തിന്നും ഉ നല്ലൊരു രസ സ്ഥല്ലമാണണ തോർക്കുമ്പോ
ആ
ഞായി ഇപ്പോളും പെരീക്ക് നടക്കാ അങ്ങനെ ഒക്കെ ഉണ്ടാക്കി നോക്കും
ആഹ് ആഹ് അച്ചോ നൊസ്റ്റൾജിയ പണ്ടത്തെ ആ ചോറ്റും പാത്രത്തില ഇട്ടാണ്ട ഇരുമ്പ ഉപ്പിരുമ്പാണ്ട് എന്തോ ടെസ്റ്റയിരുന്നു പുളി മധുരം ഉപ്പ് കൂടിയാണ്ട്
ഉം
അതൊക്കെ ഇപ്പ ന എന്തൊരു രസ ആ രുചി നി ഇപ്പളുംന്ന വന്ന് പോയിട്ട് ചാറിന്റെ ഒക്കെ ആ ടേസ്റ്റ് അത് നമ്മള് പോ കുലെ സ്കൂളന്ന് അവിടെ പീടിന്ന് സാധനങ്ങളൊക്കെ വെ ചോണ്ടാകൂളി അടുന്ന് സ്കൂൾ ന്റെ അടുത്ത് പാട അതൊകെ അല്ലേനോ
ഉം നമ്മള് സ്കൂളിന്റെ പുത്തുകൊക്കെ പോവാനും പറ്റീനി
പറ്റിനു ഇപ്പ ഞാന ഇപ്പോ കോമ്പണ്ടി പെ തോമ് പറ്റൂലല്ലോ പയിനങ്ങനെ ഉട പാട അതൊക്കെ ഇല്ലത് സ്
ഉം എന്തായാലും ഇതൊക്കെ കുട്ടിയേള് പറഞ്ഞ പോല വലിയ അത്ഭുതായിക്കാണ്ടാവും തോന്നല് കു ട്ട്യേക്ക്
ആഹ്
ഉം
ഏതായാലും കാലം മാറീന്ന് പറയണമാരി യായിലെ പിന്നെ എന്താ കൊഴപ്പൊന്നുല്ല
ഉം അയിക്കോട്ടെന്നാ ആഹ് ശരി ഞാൻ വിളിക്കണ്ട്
ആ ആയിക്കോട്ടെ